ഹലോ?
ആഹ.
ആഹ് കേക്ക്‌ന്നു ആ.
ആഹ് ഉണ്ട് ഇപ്പൊ കേക്കാണ്ട്.
ഹ്.
അങ്ങോട്ടും ഇങ്ങോട്ടും തെരക്കായി പോയില്ലേ.
ആഹ്.
ഞാൻ അയിന്റെ എടെല് ഹസ്ബന്റ് വിളിച്ചിട്ട് രണ്ട് മൂന്ന് പേര്യായി വിളിക്കുന്നു അപ്പൊ ഞാൻ കട്ടാക്കി. അതിന്റെടെല് ഞാൻ കട്ടാക്കിയ ഈ ചാൻസ് പോവും ചെയ്യൂലേ വെച്ചിട്ട് കട്ടാക്കാതെ വെച്ചേക്കേന്ന്. അങ്ങനെ മോന്റെ കുട്ട്യോളൊക്കെ.
കുട്ടികളൊക്കെ ഇവിടെ ഇന്ന് കളിക്കുന്നു.
ആഹ് അവര്ക്ക് രണ്ടുസം ചാൻസ് കിട്ടിയതല്ലേ അല്ലേ.
ഹ് ഇല്ല മോക്ക്. പ്പൊ കുറച്ചൂസം കൊണ്ട് പനിയും വയ്യായികയും കാര്യങ്ങളൊക്കെ ആട്ട് നക്കുന്ന്.
അ ശരി.
ഉം ഞങ്ങൾക്കൊക്കെ ഇല്ല. ചുമയും പനിയും ആയിട്ട് ഇന്നല രാത്രി ഞാൻ നല്ല. മഴ മഴക്കാസു ഇതായൊണ്ട് ചൂട് കുറയുന്നില്ല. ഉം രാത്രി, രാത്രി. ഹോസ്പിറ്റലിൽ കൊണ്ടോയി മരുന്ന് കൊടുത്ത്.
കുട്ടികൾക്ക് എന്തെലും വന്നാ തന്നെ ഒരു ടെൻഷനാ.
ആഹ.
എനിക്കൊക്കെ കുട്ടികൾക്ക് വന്ന ഒന്റെ പണിന്നെ നീങ്ങൂല. ഒരു പണി എടുത്താലും ഒരു മൂല. ഇല്ല നമുക്ക് തിന്നാ ചോറും ചെല്ലൂല.
ഹസ്ബന്റ് ആണെങ്കില് അതിലും മീതെയാ അവര്. തീര ചെല്ലുലെ പിന്നെന്നും കുടിൽ വീട്ടിലൊന്നും ഉണ്ടാക്കിട്ട് ഒരുകാര്യോല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ കുട്ടികൾക്ക് എന്തെലും വെയ്യായികന്ന പ്പഞ്ഞി ഞങ്ങള്. തമ്മില് ഞങ്ങക്ക് എന്തായാലും അങ്ങനെതന്നെട്ടോ എന്തേലും വന്നാലൊക്കെ.
ഇ.
എന്നിട്ട് വൈകുന്നേരത്തക്കൊള്ളൊക്കെ ആയില്ലേ.
ആഹ്, ആ.
എന്താ കൂട്ടാന് കറിയൊക്കെ എന്താ?
ഏ ചോറും, ചമ്മന്തീം മീൻകറീം.
ആഹ്, ആ.
ഒരു കൊച്ചിനോട് പാല് വാങ്ങിച്ചോണ്ടരാൻ പറഞ് മഴ കാരണം വെളിലോട്ട് എറങ്ങാൻ പറ്റത്തില്ല അപ്പത്തെന് അവള്. അപ്പ അങ്ങനെ പോയിട്ട് വെളി പോയിട്ട് വരുന്നണ്ട് പാല് വാങ്ങിച്ചോണ്ടരാൻ പറഞ്ഞേ.
ആഹ്, ആഹ്.
പിന്നെ പാല് വാങിച്ചോണ്ടന്നിട്ട് വിളിച്ച്. വിളിച്ചപ്പ. ഇങ്ങോട്ട് നടന്ന് എറങ്ങി വന്ന് വീട്ടിന്ന്.
റോഡ് സെ ഉള്ളിലോട്ടാണ് അപ്പല്ലേ.
ആഹ് ഇച്ചിരി റോഡ്. വരും റോഡീന്ന് കൊറച്ചത്തോട്ട്.
ആഹ്, ആഹ്, ആഹ്.
ഉം
ആ ഞങ്ങള് പിന്നെ റോഡ് സൈഡിലന്നെണ് നേരെ മിറ്റന്ന് കഴിഞ്ഞാ. പിന്നെ ഗേറ്റാൻ തുറന്ന റോഡാ. അതുകൊണ്ട് നല്ല പേടിയാണെ ഉള്ളില്. ക്ക നമുക്ക് അത്ര തന്നെ വിഷയല്ല ഇത്.
തന്റെ പിള്ളേര് അതാണ് അവിടെ നിക്കാത്തത് അവരു ആണെങ്കി എറങ്ങി ഓടിക്കളയും റോഡിലോട്ട്.
ആഹ് പേടിയാണ് ഈ ചെറിയ കുട്ടികളാകുമ്പളേ എന്റെ മൂത്തച്ഛന്റെ കു പിന്നെ ഒരുസണ്ട് റോഡിന്റെ നടുവില് പോയി നിക്കുന്നു ഒരു കാർ വന്നിട്ട്. നേരെ വന്ന് നിന്ന് മുന്നില്.
ഉം.
അതൊക്കെആലോക്കുമ്പോ പേടിയാണ്.
പിള്ളേര് മുകളിലത്തെ നെലയില് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടിച്ചട്ടി എടുത്ത്. നേരെ താപ്പട്ട്ങ്ങിട്ട് കളയും. വണ്ടി എങ്ങാനും വന്നാ. അതങ്ങനെ ഒരെണ്ണം. പിന്ന ഇതിന്റെ മുകളില് തിട്ട കണക്ക് കെട്ടിയിട്ടുണ്ട് അപ്പോത്തിനീ രണ്ടാമത്തെ നെലെൽ നിന്നിട്ട്. ഈ മുകളിലത്തെ സാനത്തിനാത്ത് ചവിട്ടി കേറും.
ഇമ്മേ പേടിയാണ് അത്.
ഉം ഒന്നാത് നേരെ താഴെ വീഴുന്നത് റോഡിലോട്ടാ.
ആഹ് എന്താ ചെയ്യാ അങ്ങനെക്കെ ആകുമ്പോ നല്ല ബുദ്ധിമുട്ട്. അങ്ങനെയാകുമ്പോ കൊർച്ച് പിൻ ഒന്നു കൂടെ ഉള്ളിൽക്കാകന്നെ നല്ലത് എന്നാ പിന്നെ നമു ക്കങ്ങൻത്തെക്കെന്തേലൊക്കൊരാവശ്യത്തിന് വരുമ്പൊ റോഡ് സൈഡിലെന്നായി ട്ട്ണ്ടെങ്കി ന്ന്‌ള്ളൊരു ചിന്തീണ്ടാവും ഞനെന്തേലൊക്കെ മേടിക്കണ്ടെ
ഉ പിന്നെ
കുട്ടേളൊളൊക്കെ എന്തിനാ പോണ്‌ എത്രേലാ പഠിക്കുന്നു?
മോള് അങ്ങവാടി പോന്ന് ഉം അങ്ങവാടി പോക്ക്ന്ന്‌ ഇപ്പൊ തൊടങ്ങിയതേ ഒള്ള് പോയി ഏ കരച്ചില് കൊറവു കൊഴപ്പൊന്നൂല്ല
ആ അതന്നെ നല്ലത് ഇന്റെ ചെറിയ കുട്ടിനെ ഞാന് കഴിഞ്ഞ പ്രാവശ്യം കയിഞ്ഞ കൊല്ല അംഗലവാടി ചേർത്തിട്ട് ഒരാ ര ഒരാഴ്ച ത ഓളെ താത്ത കൂടെ പോയി ഹെ വെക്കേഷൻ ടൈമിലാ കൊണ്ടയാ ക്കിയത് നേരെ മുന്നിലാ ഗേറ്റിന്റെ നേരെ അപ്പുറത്തെ സൈഡില് അംഗനവാടിയാട്ടോ
ഉം
അവള് അവടെ താത്ത കൊണ്ടാക്കി താത്ത ഒരാഴ്ച പിന്നാലെ നിന്നു അവള് കരയണണ്ടിട്ട് ഇന്നിട്ട് പിന്നെ ആ ഒരാഴ്ചണ്ട് കഴിഞ്ഞയ്ക്ക് പിന്നെ ഒരീസം ഓളെ ഒറ്റക്ക് പറഞ്ഞായച്ചു നല്ല കരച്ചില് കരഞ്ഞിട്ട് ലാസ്റ്റ് ശർദിക്കലൊടങ്ങി കുട്ടി അപ്പൊ ഞാൻ വേഗം പോയി ട്ടെന്നെ കൊടുന്നു അങ്ങനെ രണ്ടീസം വിട്ടു പിന്നെ വിട്ടിട്ടില്ല ഇന്നട്ട്ണ്ട് ടീച്ചറ്‌ പറന്നെ ചെയ്യും അത് നേരേകും മ്മാനെ നേരെ മുന്നിലേ റൂമില് നേരെ നിന്നാ നേരെ കാണു ഓൾക്കെ അവിടെ നിന്ന് ഇങ്ങനെ ക കാണല്ലേ അതുകൊണ്ടാണ് ഏറെ ഇപ്പൊ പിന്നെ സ്കൂൾക്ക് പോകൽ തുടങ്ങിയപ്പോ പിന്നെ കൊഴപ്പൊന്നൂല്ല
ഹും ഓനൂണ്ട് അപ്പ തന്നെ ഇവരണ്ടുപേരും കൂടെ അങ്ങവാടി പോകും
ആ അപ്പ അതൊരു കൂട്ടുണ്ടാവോണ്ട് പിന്നെ വല്യ കൊഴപ്പണ്ടാവൂല
ഉം
പിന്നെ ഇതില് ഈ അംഗലവാടിൽ കൂടുതൽ കുട്ടികളൊന്നൂല്യ ആകെ അഞ്ചോ ആറോ കുട്ടികളെ ഉള്ളൂ
ആ മോള് പഠിക്കുന്നടുത്ത് അഞ്ചു പേരേള്ളു മൊത്തത്തി
ആ അപ്പൊ ഒരു വിധം ഉള്ളോടത്തൊക്കെ അങ്ങനത്തന്നെ അപ്പൊ ഈ മൂന്ന് മൂന്നര വയസ്സിലൊക്കെ ഈ അൽബിർ അങ്ങൻ ത്തതിലൊക്കെ കൊണ്ടോയി ചേർത്തല്ലേ കുട്ടേളെ ഇപ്പൊ ഇന്റെ അനിയത്തിടെ അനിയത്തിടെ കുട്ടിനെ അങ്കലവാടിയെന്നെ കാണിച്ചിട്ടില്ല മൂന്നര വസ്സിൽ കൊണ്ടയ്ട്ടെണ്ട് ചേർത്തി, ട്ട് പാവം തോന്നൂട്ടോ അവന് പിന്നെ ആൺകുട്ടിയാകോണ്ട് അവന് അത്ര തന്നെ കുറുമ്പില്ല അങ്ങനെ പോയിരിക്കാനോ ഒന്നിനോ അങ്ങനത്തെ ഒരു കൊഴപ്പൊന്നൂല്ല ഇക്കെന്നെ ഇന്നിട്ട് സ ങ്കടം വന്നിന്നു വാണ്ടടി ഇപ്പ തന്നെ ആക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങള്ങ്ങനെ പറയും
ഉം
ന്നാല് ഓള് ഇപ്പൊ പിന്നെ കൊഴപ്പൊന്നൂല്ല ഓൻ ഇൻക് അങ്ങനെ ഒരു വിഷയന്നെല്ല പഠിക്കൂം ചെയ്യൂട്ടോ നല്ലോ എല്ലാ കുട്ടികളെക്കായും ഓതാനും ക്കെ റിയാ അവിടുന്ന് നേരെ പഠിപ്പിക്കൂം ചെയ്യും
ആ ഞാന് ഓ ഞാന് അന്റെ മാര്യ മൂന്ന വയസ്സ് ഞാ മൂന്ന അര വയസ്സായി അങ്കവാടിയിലോട്ട് ചേർത്തപ്പ ആ കുറുമ്പൻ ന്ന് പറഞ്ഞാ കുറുമ്പന്നെ
ആ
അങ്ങ പിള്ളേരെ കൂടെ കിടന്നങ്ങ് ബഹളവാ അങ്കമാടി പോയി കിളങ്ങൻ
ആ ഞങ്ങൾക്ക് ഞങ്ങക്ക് നേരെ കേക്കുവേയ് കാരേണതേ
ഉം കരസിലെല്ലാം മോ ആകെ ഇതാണ് ബാ ഒരു കു ചുമ്മാ അടിയും അടികൂടലും
ആഹ്
പെങ്കാെച്ച്ങ്ങള് അല്ലെങ്കിലും പൊതുവെ ഒര് ഇച്ചിരി ബഹളം ഇണ്ടാവും
ആഹ് അതെന്താന്നറിയാേ അമ്മള് ഇങ്ങനെ ന പെൺകുട്ടേളാവുമ്പൊ ഒന്നും കൂടി അമ്മളെര്ത്ത് അണഞ്ഞിരി ക്കും ഇന്റെ മക്കള് ഫുള്ള് വാപ്പാനെണ്ടേര്ന്നു ഇപ്പ ച്ചിടെ ഇപ്പച്ചീന്ന് വെച്ചാ ജീവനാ കുട്ടിയേ ക്ക് ഇന്നേക്കായി അധികം ഇഷ്ടം അവരെ ഇന്ന ഇന്നോട് ഇഷ്ടല്ലായിയെ ല്ല അതൊന്നുകൂടി ഞമ്മക്കാണെങ്കില് ഞമ്മളെ വാപ്പാരോടെല്ലെ ഒന്ന് കൂടി ഒര് അറ്റാച്ച്മെന്റ് പെങ്കുട്ടിയേക്ക് പൊതുവെ അങ്ങനെല്ലെ പറയാ അത്രെ പുതിയത് അപ്പൊ അത് ന്ന് ഇങ്ങനെ അമ്മള് അമ്മളെ ചൂട്ന്ന് പോകല്ലെ ഓല്
ഉം
അത് അത് ഇങ്ങനെ ആലോയിച്ചിട്ടാ എന്താണാവൊ കുട്ടിക്ക്
ഉം ഉം മോള് രാ ജെനിച്ച് രൺ രണ്ട് മാസമേ ഒള്ളിക്ക നാട്ടിനിന്നത് ആ സമയം ഫുള്ള് വാപ്പി മതിയായിരുന്നു മോക്ക്
ആഹ് പെൺങ്കുട്ടിയേക്ക് വാപ്പരാണേയ്
ഉം
ഹൊ ഹൊ
ഉം
അത് പിന്നെ അതൊരു ഇതാണ് ശാസ്ത്രാണ് പർണാമതി എല്ലാർക്കും ബാ ധകാണ് എല്ല എല്ലാർക്കും അവര് വാപ്പാരേണ്ട് ഒര് ഇതേര്ന്നു
ഉം അവർക്ക് ഒറങ്ങണെങ്കി മതി
നാനും അങ്ങൻത്തെന്നേര്ന്നു ഞങ്ങള് നാല് മക്കള് നാ മൂന്ന് പെങ്കുട്ടിയേളും ഒരാണുഏനു ഞങ്ങളെ വാപ്പ ഇതേമായിരി ഞങ്ങളെ ഇങ്ങനെച്ച്ട്ടാ ഫു അത്തറിം ഫ്രണ്ട്ലിഎയ്റ്റേര്ന്നു ഐന്റെ അടീന്ന് പെട്ടെന്ന് പടച്ചോൻ ഞങ്ങളെര്ത്ത്ന്ന് കൊണ്ടോയി ഞങ്ങളെ വാപ്പാനെ
ഉം ഞങ്ങള് അത്രയും ഫ്രണ്ട്ലിആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാ വിധി
അതെ വാപ്പ ഇല്ലലേ
ഉംഉം
ഇന്റെ വാപ്പ മരിച്ചിട്ട് റമളാനി ഇരുവത്രണ്ടിനാ മരണപ്പെട്ട് അൻ നമളാൻ ഇരുവത്തിരണ്ടിന് ഇപ്പൊ കൈഞ്ഞൊല്ലത്ത്ക്ക് അഞ്ച് വർഷായി ഏപ്പിലിപ്പോ അതാലോയിക്കുമ്പത്തെന്നെ അമുക്കാെര് ഒര് വേദനേണ്
എന്റെ മോക്ക് ഫസ്റ്റ് ഫസ്റ്റ് ബെർത്ത്ഡേയ്ടെ പിറ്റേ ദിവസം
അയലേ
ഉം ഉം
വാപ്പാര് ഇണ്ടാവ്മ്പൊ അതൊരു ഇതാണേ
ഉം ഇമ്മഉണ്ട്
ആഹ്
ഉം ഒരാങ്ങളയുണ്ട് ഒര് പെങ്ങളും ഒര ഇത്തായും ഉം
അത് പിന്നെ കൂടപ്പെർപ്പാേള് ഇണ്ടാവുമ്പാെ പിന്നെ അതാെര് അവര് ഇങ്ങനെ സ്നേഹം ഇണ്ടെങ്കി പിന്നെ വെല്യ കൊഴ് പ്പാെന്നും ഇണ്ടാവൂല
ല് ഉം
അത് അത് ഇണ്ടെങ്കി പിന്നെ അമ്മക്ക് അത്ര തന്നെ വിഷമം ഇന്നാലും വാപ്പാടെ സ്ഥാൻത്ത് വാപ്പന്നെ എല്ലെ വാണ്ട്
അത്
അവിട്ക്കാരു എത്തൂലല്ലോ ന്ന് വിളിച്ചണ്ടിട്ടില്ലെങ്കി അങ്കട് വിളിക്ക ഇങ്കട് വിളി ഓ അങ്കട് വിളിച്ചണ്ടിട്ടില്ലെങ്കി
മ്മ്ഹ്ഹ്
അതൊക്കൊരു വേറൊരു ലെവലല്ലേ വാപ്പാര്
മ്മ്ഹ് ഉം
ഇമ്മണ്ട് ഇന്റെമ്മ ഇമ്മണ്ട് പിന്നെ ആങ്ങളീം നാത്തൂനൊക്കെണ്ട് അവടെ
മ്മ് ഞാൻ പറഞ്ഞിട്ട് എന്റെ സാധനം എടുത്താൽ മതി മ്മ്
ഉം അവടെ നല്ല ബഹളണ്ട്ല്ലേ
ഒരാള് പള്ളി പോയിട്ട് വന്നു അതിന്റൊരു ബഹള
ആഹ് അവരെന്തേലും ഇന്റെത്ത് വന്നിട്ട് ഇപ്പൊന്റെ ചെറിയ കുട്ടി എന്താ പറയണ്ന്നറിയോ ഇന്റെ ചെറിയ ഫോണ് കാട്ട് ഇല്ലെങ്കി നാ താ ത്താക്ക് ഫോണുണ്ട് ഇക്ക് ഫോണില്ലാന്ന് കളിക്കണ ചെറിയ ഫോണളുണ്ട് അതോ ഒരാളെ കേടരുത്തിക്കുണു ഒരാളെ കൊഴപ്പല്ല ചെറിയ ആള് നോക്കും മറ്റോള് എന്തൊക്കെ ചെയ്തിട്ടോള് കേടര്ത്തിക്കുണു
മ്മ്
ഇക്ക് മാത്രം ഫോണില്ല ഇന്ന് പറഞ്ട്ട് ഇങ്ങനെ പറയ്ണ്ട് വന്നിട്ട്
മ്മ്ഹ്
അവരില്ലെങ്കിലൊരു സ ഒ ഒരു ഇതൂല്ല അവും വേണം പറയാൻ മക്കളില്ലെങ്കിപിന്നെ സ് കൂക്ക് പറഞ്ഞച്ചാ തന്നെ നാൻ ആകെ ടെൻഷനായിട്ട ആകെ ഒരു ഒരു ഇത്ണ്ടാവൂല ഒരുന്മേഷം ഉണ്ടാവൂലേ കുട്ട്യാൾ വന്ന അയിന്റൊരു തെരക്ക് വേറെന്നല്ലേ
മ്മ്ഹ്ഹ് അല്ലെ ഓ ഉം അല്ലെ മ് മ്മ്
എനിട്ട് അവിടെ കൃഷിയൊക്കെണ്ടോ
ആഹ ഇവിടെ കൃഷിം കാര്യൊക്കെ ഒണ്ട്
അയെന്തണ്ടാക്കിക്കണ്
ഈ ആട് ആട് ഇവിടെ പയറുണ്ട് പാവല് വെണ്ട ചീര എല്ല ഒരുവിധം എല്ലാം ഒണ്ട് ത്തിട്ട് മൊളച്ചു വരുന്നതേയൊള്
ആഹ് ഇന്നാലും നിങ്ങള് ഇണ്ടാക്കണയെന്നെ
ആഹാ
ആഹ അങ്ങനയൊക്കെ ഇണ്ടാക്കാൻ വെയ്ക്കാണെങ്കി പിന്നെ കൊയപ്പില്ല
വെയിലാവുമ്പോ വയങ്കര ഇതായിട്ട് എല്ലാം കരിഞ്ഞു പോവും മഴയാവുമ്പത്തേനും പിന്നേ വിത്തിടും
തലർത്തിട്ടുണ്ടാവൂല്ലേ ആഹ് അതെന്നെ ഞങ്ങളെ പിന്നില് ഫുള് റബ റബ്ബർ ആവൊണ്ട് റബ്ബറിലൊന്നും ഇണ്ടാക്കിയ പിന്നെ ഇണ്ടാവൂല ഇല്ല ഒന്നുണ്ടാവൂല
ഞങ്ങടെ വീ ഞങ്ങടെ വീട്ടിന്റെ അപ്പറത്തും ഇപ്പറത്തൊക്കെ ഫുള് റബ്ബറാ അപ്പത്തേന് മൊത്തം പടല് കേറി കിട ക്കുന്നോണ്ട് അങ്ങ് അറ്റൊന്നും വാഴയൊന്നും വെച്ചിട്ട് കാര്യോന്നുല്ല
ആഹ് ഒന്നുണ്ടാക്കിയ പറ്റൂല പിന്നെപ്പൊ കൊറേ മരങ്ങള് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കൊറച്ച് എന്തൊക്കെ ഇണ്ടാക്കിക്ക്ണു വായിം ഇതൊ ക്കെ അങ്ങനെക്കെണ്ടാവും.
ഉം
അല്ലാതെന്നും ഒന്നും ഇണ്ടാക്ക്യാ ഇണ്ടാവൂലെ റബ്ബർ കാരണം തീരെ അവടെ ഇള്ളോട്ത്ത് വെള്ളം തന്നെ വറ്റുംന്ന് പറയ്ണേക്കാ.
ഉം പതിനൊന്ന് മിനിറ്റായെന്ന് തോന്ന്ട്ടാ ഇനി പിന്നീട് വിളിക്കാവേ
ശെരി